ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഒരു വെയില് വന്നു അവിടെ ഡോ ഉണ്ടോ മഴ ഉണ്ടോ
ആഹ് ഇന്ന് വ രാവിലെയൊക്കെ മഴണ്ടായിരുന്നു ഇപ്പ നല്ല വൈ
ആഹ് അതെല്ലേ ഇവിടെ ഇപ്പൊ ഒരു വെയില് ഇണ്ട് കാണുന്നുണ്ട് ഇനിയിപ്പം അല്ലെങ്കിലും ഇപ്പ ഭയങ്കര മയപട്ടാ പെട്ടെന്ന് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പെയ്യുമ്പോൾ ഇല്ലേ
ആഹ്
ഇപ്പം പേടി ആവണ്ട് വെള്ളപ്പൊക്കൊക്കെ ഇപ്രാവശ്യം നേരെ ത്തെ വരുമോെന്നാണ് പേടി
മഴ വരുമ്പോ നല്ല മഴയാണ് വെയില ആകുമ്പോ നല്ല വെയിലവാ
ആഹ് അതെ പിന്നെ ഇവിടെ ഞങ്ങക്ക് വെള്ളം കിണ കിണറില്ലല്ലോ അപ്പൊ ആ ഹൗസ് കണക് ക്ഷെന്റെ വെള്ളാ അത് വന്ന്ട്ട് മൂന്ന് നാല് ദിവസായി നിങ്ങള് എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കാറ്
ഞങ്ങക്ക് കിണാറിലെവെള്ളാണ്
ആ അതെ അതെലേ ഹൗസ് കണക്ഷൻ എടുക്കാറ് അവ് ഈ വീട്ടിലില്ലേ വെള്ളത്തിന് എന്താ ചെയ്യായ്ച്ചാല് വെള്ളം കഴിഞ്ഞ്ണൊന്ന് ടാങ്കിലൊന്ന് പോയി നോക്കണം
മഴ വെള്ളം എടുക്കലുണ്ടോ
ഇല്ല മഴവെള്ളം എടുക്കലില്ല ഞാന് ഇട് ഏ എല്ലാ ബക് റ്റും കഴകീട്ട് എടുത്ത് വെക്കും ഇനി ഉപ് ഇനി ബക്കറ്റ് എന്തെങ്കിലും വെക്കണം
ആഹ്
എന്തേലോക്കെ കുടുങ്ങുണ സമയത്ത്
പിന്നെ ഇവിടെ വെള്ളം വരാത്തത് ഞാൻ ശ്രദ്ധയിൽ പെട്ടില്ല മഴയൊക്കെല്ലേ അപ്പം ഞാൻ വെള്ളം വരുന്നുണ്ട്ന്ന് വിചാരിച്ച് അപ്പോ രണ്ട് മൂന്ന് ദിവസായി ട്ട്, വെള്ളം വരുന്നില്ല ഞാൻ തോ പൈപ്പൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഇനി ടാങ്കില് പോയി നോക്കണം വെള്ളം എത്ര ആയിട്ടണ്ടെന്ന് കാരണം ഇന്നലെയൊക്കെ ഞാൻ കുറേ അലക്കാനുണ്ടായിരുന്നു അപ്പോ അലക്കീട്ടുണ്ട്
അയ്ശെരി
ഇന്നിപ്പോ ഞാൻ വെള്ളം കഴിയുന്ന് വിചാരിച്ചിട്ട് അലക്കീട്ടില്ല കാരണം ഇവിടുന്ന് പെട്ടെന്ന് മഴ് മ മഴ ഒരു സ്ഥലത്തുന്ന് വെള്ളം കൊണ്ടുവരാൻ കഴിയൂലല്ലോ
ഏഹ് ഒരു ടാങ്ക് വെള്ളണ്ടായാ എത്രുസം എടുക്കും ഇങ്ങള്
അതിപ്പോ ഇൻക്ക് അറിയില്ല സത്യം പറഞ്ഞാല് ഇതിപ്പോ രണ്ട് ടാങ്ക് ഇണ്ട് അതൊണ്ട് എത്ര ആയത് എന്നുള്ളത് ഒന്ന് മോ
രണ്ട് ടാങ്ക് ഒ ഒരു കൊല്ലായി ഇപ്പൊ രണ്ട് ടാങ്ക്ണ്ട്
ആഹ്
അതു അതുകൊണ്ടാണ് ഒരു പേടി ഇല്ലാതെ ഇങ്ങനെ ഇരിക്ക്ണേ എന്നാലും ഒന്ന് അമ്മള് ചെക്ക് ചെയ്തില്ലെങ്കില് അമ്മള് അമ്മള് ആ അത്രങ്ങണ്ട് ഞാൻ നല്ലോം പാത്രം കഴികുമ്പോഴൊക്കെ നല്ലോണ്ണം വെള്ളം ഉപയോഗിക്കും
ആഹ് അയ്ശെരി
അപ്പോ ഒരു അമ്മള് അല്ലെങ്കി നമ്മളൊരു വെള്ളം കരുതുവല്ലോ വെള്ളം ഇല്ലാന്ന് കാണുമ്പോ ഇപ്പെന്നാ വരാന്ന് അറിയില്ല എനിക്ക് തോന്നുണു ഇപ്പൊ ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞു അവിടൊക്കെ പൈപ്പ് പൊട്ടീട്ടുണ്ട് ന്നൊക്കെ പറഞ്ഞു ഇങ്ങളെ കെണ്റ്റില് വെള്ളം കൂടീട്ടുണ്ടോ
ഓഹ് കിണറില് നല്ല വെള്ളണ്ട്
അതെലേ
ഇപ്പൊ ഹൗസ് കണക്ഷന്റെ വെള്ളൊന്നും എടുക്കാറില്ല
ഉം കിണറ് വേണം വീട്ടില് അതൊരു ഐശ്വര്യാണ്
ആഹ്
ഞങ്ങക്കും കിണറ് ഇനി കുയ് കുയ്ച്ചിട്ട് വേണം വെള്ളം കാണൊന്ന് അറിയില്ല
വെള്ളൊക്കെ വേഗം കാണും
കാണും ഏ ആയിരിക്കും ഉം കാരണം വെള്ളം ഇണ്ടായാല് നമുക്ക് മറ്റ് അത് ഇല്ലല്ലോ ഇപ്പൊ ഹൗസ് കണക്ഷന്റെ വെള്ളാവുമ്പോ നമ്മള് വെള്ളം കുടിക്കാൻ വേറെ അടിക്കല്ലോ ചെയ്യണേ
ആഹ് ഇങ്ങള് കുടിവെള്ളം എടുക്കണ കെണറില് വെള്ളല്ലേ
അത് ഇണ്ടാവുമായിരിക്കും വേ പക്ഷെ ഇപ്പൊ കുടിവെള്ളം എടുത്തിട്ടും കുറേ ദിവസായി ഇപ്പൊ ഞാന് എന്താ പറയാ വേ കുടിവെള്ളം കഴിഞ്ഞിട്ടിപ്പോ രണ്ട് ദിവസായി ഞാന് അടിച്ചിട്ടൊന്നുല്ല ഞാന് ഈ വെള്ളം തന്നെ ടങ്ക് നല്ല ഏഹ് മോറി വെച്ചതാണ് കഴുകി വെച്ചതാണ് അപ്പ പിന്നെ ഞാന് ഈ വെള്ളം തന്നെ എടുക്കും ഇപ്പൊ മടിയാണ്
അപ്പോ ടാ വരല്ലേ പച്ചവെള്ളം
ഇങ്ങനെ
ടേസ്റ്റിന് വ്യത്യാസം വരുന്നില്ലേ പച്ചവെള്ളത്തിന്റെ?
ഇല്ല ഇപ്പോ വ്യത്യാസം വരുന്നില്ല കാരണം ഇവിടെ ആൾക്ക് പെട്ടെന്ന് അടുത്ത് വെള്ള ത്ത് വന്നാ തന്നെ മ വ്യത്യാസം വരല്ണ്ട് അപ്പ ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ ചോറുണ്ടാക്കിട്ട് ഞാൻ ചോയ്ച്ചു ആളോട് അപ്പ ആള് പറഞ്ഞു അത് കൊഴപ്പൊന്നുല്ലാച്ച് ഇല്ല ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലാന്ന് പർഞ്ഞു ആൾക്ക് വ്യത്യാസം വന്നാ അപ്പം വെള്ളം അടിക്കും ഇവടെ അ
ആഹ് ആഹ്
അപ്പം ഇപ്പ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി അടിക്കണം
ഒന്നാമത് മഴയായിട്ടേ ഇവടെ മുറ്റത്തെ എറങ്ങാനൊക്കെ ഒരു മടിയാണല്ലോ
ആഹ്
അല്ലെങ്കിലും മുറ്റത്തേക്ക് എറങ്ങലില്ല
മുറ്റം വഴ്ക്ക്ണെ ശ്രദ്ധിക്കണം
ആഹ് അതല്ലോം ശ്രദ്ധിക്കണം ആദ്യം മാ മെഷീല് ഇടാനും വേണ്ടിട്ട് മുറ്റത്ത്ക്ക് എറങ്ങലുണ്ടായിരുന്നു പ്പ സ്റ്റെപ്പുമലൊക്കെ വെള്ളം എന്തെങ്കിലുക്കെ ഇണ്ടെങ്കി ആഹ് ഇപ്പം മീ മിൻഞ്ഞാന്ന് രാത്രി വല്ല്യോരു കല്ല് ഞങ്ങടെ മുകളിലെ തൊടു ഉം പറമ്പ്ന്ന് രാത്രി പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് വന്ന് നോക്കുമ്പോ വല്ല്യോരു വെട്ടുകല്ല്ല്ലേ നല്ല കനല്ലേ അത് അട്ക്കള ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ മറ്റേ അത് അത് അത് കീറി നെ വീണു അത് വീടിന്റെ അടുത്ത് ചാരി വെച്ചിരുന്ന ഗ്യാസ് ഗ്യാസ് കുറ്റിന്റെ മോള്ക്കാണ്ട് വീണ് അത്രയും വല്ല്യോരു കല്ല്നി ഇപ്പൊ പന്നികളോ എന്തെങ്കിലും എന്താ തള്ളിയിട്ടത്ന്ന് അറീല
അത് ശരി
ഷീറ്റ് കീറിട്ട്ണ്ട് അപ്പൊ ഇനിയിപ്പം വെള്ളം ഇനിപ്പം ഷീറ്റ് മാറ്റണം കാരണം ഇതുവരെ വെള്ളം ഒന്നും ഇങ്ങട്ട് വരുന്നുണ്ടായിരുന്നില്ല
ആഹ്
വെള്ളംണ്ടാവുമ്പോ ഒരു താണല്ലോ ഇങ്ങളെ സിറ്റൗട്ട് ന്നനയാറുണ്ടോ?
ഓഹ് ചെറുതായിട്ട്
ഫസ്റ്റ് ടൈം നന്നായിട്ട് നനഞ്ഞിരുന്നു അന്ന് പിന്നെണ് മുൻഭാഗത്ത് സീറ്റ് ഇട്ടത്
ആഹ്
നല്ല കാറ്റും മഴയും വരുമ്പോ
നനയൂല്ലേ?
സിറ്റൗട്ടില് സ്റ്റെപ്പില് വരെ എത്തുള്ളൂ
ആഹ് ഇവടെ നല്ല മഴ പെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ സി നല്ല മഴ വന്നാല് പെട്ടെന്ന് സിറ്റഔട്ട് മൊത്തം താവ്ണ്ട് കാരണം ഒരു ഇതില്ലല്ലോ ഒരു മറയില്ലല്ലോ പിന്നെ അപ്പോ ഭയങ്കരതാ അപ്പ ഞാന് ഒരു വൈപ്പറ് വാങ്ങണം എന്നാ പിന്നെ എപ്പഴും അതിങ്ങനെ മഴ പെയ്താല് തൊട ഞാനിപ്പോ ന്നാള് മോ മോപ്പൊണ്ട് തുടച്ചക്കെരുന്നു അത് തോ ച്ചാ കൊറേ വെള്ളം ഇണ്ടാവും
ആഹ്
അങ്ങനെ ഇനിപ്പ മയക്കാലല്ലേ ഇനിപ്പോ രോഗങ്ങളും ഒക്കെ പടരും ഇപ്പോ തന്നെ വൈറൽ ഫീവറൊക്കെങ്ങനെ ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോ പറയ്ണ്ട്
ഉം എല്ലാട്ത്തും ണ്ട് പനി
ആ ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ ഒരു കുട്ടിക്ക് മാറി വരുമ്പോക്കും അടുത്ത കുട്ടിക്ക് അങ്ങനങ്ങനെ ക്ലാസ് കൊറേ ലീവാവും ഇനിയിപ്പോ
ഒരാക്ക് വന്നാല് സുഖാവാതെ വെരുമ്പളാണ് അട്ത്താക്ക് പിടിക്കാ
ആഹ് അതെ
പിന്നെ ഈ മഴേത്ത് നടക്കലും
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ മോന് ഇപ്പഴും നടക്കലാണോ
ഓ ഓൻ നടക്കലാണ് വൈകുന്നേരം ഇപ്പ പോയിട്ട് കൂട്ടി വെരും
ആഹ് അതെ അപ്പൊ രാവിലെ ആരെ മോൾടെ കൂടെ പോവാ
ത്തെ എടേലും ജോലിക്ക് പോയതാണെങ്കില് വന്ന്ട്ട് സ്കൂളിലാക്കിട്ട് വെരും
ആഹ് അ ആക്കി കൊട്ക്കല
വെരാൻ പറ്റിയ സ്ഥലത്താണെങ്കില് ആക്കി കൊടുക്കും അല്ലെങ്കിലോര് രണ്ട് പേരും നടക്കും പ്പപിന്നെ വടെ അയൽവക്കത്ത്ല്ലെ വീട്ടിലെ കുട്ടികളും ണ്ട്
ആ അതേലേ മഴയാവുമ്പോ നമുക്കൊരു ഒരിതാണ് അങ്ങനല്ല ആ അതെ പിന്നെ ഇപ്പാണെങ്കി ഇപ്പം രാവിലൊക്കെത്തെന്നെ മഴാണല്ലൊ
ക്കാണെങ്കില് വണ്ടിക്ക് വിടണം വിചാരിക്ക്ണ്ട്
എങ്ങനെ
മഴ കൂടുതലാവാണെങ്കില് വണ്ടിക്ക് വിടണം വിചാരിക്ക്ണ്ട്
ആ അതെ
പിന്നെ ആ വണ്ടിലും അത്രത്തോളം തിക്കാണ്
ആഹ് ഭയങ്കര തെ ഭയങ്കരായിട്ട് കുട്ട്യാള്ണ്ട് അപ്പം പിന്നെ എന്താ പറയാ ഞാനും വിചാരിക്കല്ണ്ട് രണ്ട് ട്രിപ്പൊക്കെ ആക്കാനുള്ള കുട്ട്യാള് ണ്ടാവൂല്ലായിരിക്കും അതായിരിക്കും അവർക്കും
കുട്ട്യാളും ഗും എല്ലാം കൂടെ അല്ലെങ്കി പിന്നെ ബാക്കിലും കൂടി ഇരിക്കാള്ളൊരു സൗകര്യം ചെയ്യണം ന്നാ കൊറേയൊക്കെ ലൂസ് ണ്ടാവും വൺ ണ്ടില്
ആഹ് അതെ അത് ഉം ഉം ഉം അങ്ങനെ ണ്ടല്ലോ വണ്ടിക്ക്
മറ്റേ വേറെ വണ്ടിക്കൊക്കെണ്ടല്ലോ മക്കളെ കൊണ്ടോണെ ടിക്കിലും സീറ്റ് വെച്ച്ട്ട് കൊറെ കുട്ട്യാളെ സ്കൂൾ ബാഗൊക്കെ അയ്ല് പോവും
ഉം ഇതിപ്പോ ഇത് ഈ വണ്ടിലിപ്പ പോമ്പോ ഞാൻ ശ്രദ്ധിക്കല്ണ്ട് ഇപ്പം ആ ബാഗ് പോലും അങ്ങനെ ടിക്കില് വെക്കലില്ല ഒക്കെ അവര്ടെ ചൊമലിലെന്നെണ് ഉണ്ടാവല് അല്ലെങ്കി ഇരിക്ക്ണ കുട്ട്യാളൊന്ന് വാങ്ങിക്കെ അതൊന്നുല്ല പിന്നെ ചെറിയ ചെറിയ കുട്ട്യാളാമ്പൊ ചെല കു ഇപ്പോ ഇന്റെ മക്കളാണെങ്കി പോലും ചെല സമയത്ത് ഇരിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞാൻ പറയും ഒരാള്ര്ന്ന്ട്ട് ഒരാള് ഒരാളെ മടില് അങ്ങനൊക്കെ ഇര്ന്ന്ട്ട് ബാഗൊക്കെ പിടിച്ച് അങ്ങനൊക്കെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അല്ലെങ്കി പോകുമ്പോ ഇരിക്കുന്നോര് വരുമ്പോ എണീച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാല്
ആഹ് ആഹ്
പിന്നെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവൂലല്ലോ
ശരിയാണ്
ഉം പിന്നെ ആളും തന്നെ ചെലേ ഓസി ഓ ട്ടോ ഓട്ടോകളിലമ്മള് ശ്രദ്ധിച്ചിട്ടില്ലേ ആ എ വാ വണ്ടി നിർത്തിയി ആ ആള് ഡ്രൈവർ ബാഗ് വാങ്ങി അത് ആള് ബാക്കില് വെച്ചിട്ടാണ്
ആഹ്
കേ അപ്പൊ ഇത അങ്ങനെയൊന്നുല്ല ഇത് പെട്ടെന്ന് കേറിയ വണ്ടി ഒറ്റ പോക്കാണ്
ഇത് പ്രൈവറ്റായിട്ട് മ് നമ്മള് ഏൽപ്പിച്ച വണ്ടിയാണ് മറ്റേത് പറഞ്ഞാല് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാവുമ്പോ ഉത്തരവാധിത്തണ്ടാവും
ആഹ് അതെ
നമ്മള് ഏൽപിച്ചല്ലേ
ആഹ് അതെ അപ്പൊ അതിനനുസരിച്ച്ള്ള മാറ്റണ്ടാവും
ഉം
എന്തായാലും പിന്നെ മക്കള് ഇനിയിപ്പം
ഹലോ
മഴക്കെ തൊടങ്ങി
ആഹ് ആഹ്
ആഹ്
ആഹ് പറയ്
ഇനിയിപ്പം മഴൊക്കെ ആയി കഴിഞ്ഞാലെ എന്നും സ്കൂളൊക്കെ അവധിയായിരിക്കും പറയാ നല്ലവണ്ണം മഴ ആയാല്
ഇന്നലെ റെഡ് അലേർട്ട്ന്നൊക്കെ പറഞ്ഞപ്പൊ ഇന്നാണെങ്കി സ്കൂള് അവധിണ്ടായിരുന്ന് പറഞ്ഞു മക്കളെ
ആഹ് അത് ശരിയാ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ ഓൾറെഡി ഒയിവല്ലേ ആഹ് പക്ഷെ ഞാൻ പറയാ ഈ സ്കൂള് അടു
അല്ല ചെല ഭാഗങ്ങളില് അടുപ്പി നല്ല വെള്ളപ്പൊക്കൊക്കെ വന്ന്ട്ടുണ്ട്
ആഹ് അതിന് നല്ല രീതിയില്ള്ള മഴ പെയ്യുമ്പോ നല്ല രീതിയില് വെള്ളവുണ്ടല്ലോ?
നമ്മളെ ഈ ഭാഗത്ത് നമുക്ക് വല്ല്യയൊരു പ്രശ്നം വരാത്തോണ്ടാണ്
ആഹ് എന്നാലും എനിക്ക് ഇപ്രാശ്യം മഴ പെയ്യുമ്പോ നല്ല പേടിണ്ട്
ആഹ്
ഉം ഇന്നാ അയ്ക്കോട്ടെ ട്ടോ
ആഹ് ശരി
ഇനിയിപ്പൊ വിളിക്കാം പറ്റോ?
ഓഹ്
ശെരിട്ടോ
ആഹ്